കേക്ക്ണ്ടോ.
ഏ, എന്താ ഫ്രീയാണോ അപ്പോ
ആഹ്
ഇങ്ങളിപ്പൊ ഒന്നുകൂടി കൊറച്ച് കൂടുതൽ സംസാരിക്കൊ ഒർക്കെ കേക്കണില്ല കേൾക്ക്ണില്ല.
ഹലോ.
ആഹ് ഹലോ.
പ്പം കേക്കണില്ലേ നല്ല വിശേഷം എന്താങ്ങളെ വിശേഷങ്ങളൊക്കെ.
സുഖണോ ആഹ് ആഹ് സുഖാണ്
ആഹ് ചായട്ച്ചോ ചായുടി കഴിഞ്ഞോ
ഇല്ല ഇല്ല മഴക്കെ ഇണ്ടോ അവിടെ ഇല്ല ചായ കഴഞ്ഞില്ല ഇന്ന് ഒഴിവുള്ള ദിവസല്ലേ സ്കൂൾ സ്കൂളിനൊക്കെ ഒഴിവുള്ള എഴുത്തേ എന്താ ആ കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്താങ്ങൾതൊക്കെ ആയോ
ആഹ് ഞാൻന്താ ചായടൊക്കെ കയിഞ്ഞു ഉം ആഹ്
ഏ എന്തൊക്കെ
ഇന്ന ഇപ്പം ഓട്ടാടയും ബീഫ് കറിം ഓട്ടാട ഓ ട്ടടയും പിന്നെ നൽക്കത്തെ ബീഫ്‌കറിണ്ടേനി
ആഹ് ശരി അപ്പൊ ഉളപ്പണ്ടല്ലോ കടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ ആഹ് ശരി എത്ര ആളാ എത്ര മക്കൾണ്ട്
എനിക്ക് കുട്ടിയളൊന്നും ആയിട്ടില്ല
കല്യാണപ്പഴിഞ്ഞിട്ടോള്ളു
രണ്ട് വർഷ ആവ്ണോള്ളു
രണ്ട വർഷോ ആഹ് ശരി ഹസ്ബൻഡ് ഇവിടെണ്ടോ
എങ്ങനെ
ഹസ്ബന്റ ഇവിടെണ്ടോയിക്ക ആഹ് എന്തേ പഠിക്കാൻ പോവണ്ടോ
ഞാന് ഫാർമസിൽ ഏനി വർക്ക് ചെയ്തിനത് ഇപ്പം ഇറങ്ങിട്ടിപ്പം മൂന്ന് മാസം ആവാനായി ഹസ്ബൻഡ് നാട്ട് വന്നപ്പം നിർത്തിയത് ഇനി
നിർത്തിയ ആഹ് പിന്നെ നോക്കിട്ടും ഉണ്ടാവില്ലല്ലേ ആഹ്
ഇപ്പം ഡ്രൈവിങ്ങ് പഠിച്ചോണ്ട് ക്കാണ് അപ്പനി പോവാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി നിക്ക
ഏ ശരി രണ്ട രണ്ട് ഇതും ഉണ്ടോ കാറും ബൈക്കും ഉണ്ടോ ആഹ് ആഹ് എത്ര ഫീസൊക്കെ അത്
അത് ഈ ഡ്രൈവിങ്ങ് ലൈസൻസിന് മാത്രം ആറായിരണ് രണ്ടും കൂടി എടുക്കും ക്കാണെങ്കിൽ
ആഹ് ശരി
അല്ലെങ്കില് പിന്നെ ഓരോ ക്ലാസ്സിനും നമ്മള് പോണം ക്ലാസ്സിന്റെ അധം
അങ്ങനെ ആഹ് ആഹ് അങ്ങനെ വച്ച കൊടുക്ക ആഹ് ആഹ് ആഹ് അത എല്ലോടടുത്ത് ഇരുന്നൂറ്റി അമ്പത് ഞാൻ ഇവിടെക്കെ അന്വേഷച്ച് നോക്കിയിരുന്നു അമ്മു വേണ്ടിട്ട് അവിടെയൊക്കെ അവിടെ എന്നിട്ട് വീട്ടില ആരൊക്കെള്ളേ
പിന്നെ ഇപ്പ ഇമ്മ താത്ത അനിയത്തി പിന്നെ ബ്രദറ്
അന്റെ വീട്ടിലേക്കരല്ലേ ഹസ്ബൻഡ് പോയോണ്ട് ആഹ്
എങ്ങനെ
പോയാണ്ട്
ടൈമായോ പോകാള്ള ടൈമായോ
എങ്ങനെ
പോകാള്ള ടൈമായോച്ചയാ
ആ ഞാൻ ഇന്റെ ഫ്രണ്ട് വരലാണേ പോള കൂടങ്ങനെ പോവല പോളെറങ്ങീനാറഞ് മെസ്സേജ്ട്ടപ്പോ ആഹ്
ആഹ് ആഹ്
അപ്പൊങ്ങട്ട് കേറിന്നാല്
ആഹ്
ഉം പശുപ്പം മയായോണ്ടേ വണ്ട്യങ്ങനെ കിട്ടൂ ല്ല്യ പിന്നെ എറങ്ങാണെങ്കില് കൊറച്ച് പ്പോ നടക്കാനുണ്ട്
ആ സെരി അവിടെക്കെ മഴണ്ടോ
ആ ഇന്ന് രാവിലൊട്ട് നല്ല മയേനി ഇപ്പൊന്ന് കൊറഞ്ഞ്ട്ടൊള്ളൂ ത് വരെ നല്ല മയേനി മ്
ല്ല മഴേരുന്നു ഇപ്പൊന്ന് അമർന്ന്ക്ക്ണ്
ആഹ് മയാമ്പോ ഒടുക്ക് എറങ്ങാ തന്നെ തോന്നൂല ഇത് പിന്നേം ഫീസ് കൊടുത്തോണ്ട് ന്നാലും പഠിക്കണ്ടേ അങ്ങനെ പോവാ ടെസ്റ്റ്
ടുത്തരെ റോഡുണ്ടോ വീടിന് വീട്ന്റെ മുൻവശത്ത്വരെ റോഡ്ണ്ടോയ്ക്കാ റോഡേ ആ മെയിൻ റോഡല്ല മെയിൻ റോഡെല്ല മുൻ വശത്ത്ക്ക് വരെ വണ്ടി വരുവോയ്ക്ക തോനെ നടക്കാണ്ടോ റോട്ട്മ്മക്കെ ഹലോ ഹലോ ഹലോ അന്തേ കട്ടായി ഹലോ
ഹലോ
ആഹ് ഒന്നും ഏ കേക്ണില്ല അതാ ഞാൻ ചോയ്ച്ചത്
സെയിൽ ഏ വീട്ട് കയിഞ്ഞാഷം പോയതാ അപ്പ കേക്ക്ണില്ലേ
ആഹ് അത് ശരി ആ ഇപ്പൊ കേക്ക്ണ്ട് എ എത് മുൻവശത്ത്ക്ക് വരെ വണ്ടി വെരോയ്ക്ക
ഇല്ലില്ല്യ
ഇല്ലേ ഏഹ് ശരി ആഹ് എ മെയിൻ റോഡാവൂല അഹ് ആഹ് ബസ്സൊന്നുല്ല്യല്ല അപ്പൊ ബസ്സെറങ്ങീട്ട് കൊറേ നടക്കാണ്ടോ വീട്ട്ക്ക്
കൊറച്ച് ബസ്സ്‌ അങ്ങനെ എപ്പളും പോണല്ല മ്മള് ഓരോ റൂട്ട് കൂടൊഊഐഐഒള്ള ബസ്സില്ലേ അങ്ങനെ സ്സുആണ് ഏ മ് കൊറച്ച് നട്ക്കണം
പ്പോ അവിടുന്ന് കൊറച്ച് പയ്നഞ്ച് മിനിറ്റോളം പോലെ നടക്കാണ്ടാവും വീട്ടക്ക് അല്ലേ
ഇല്ലില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ്
ഏ അത്രേള്ളൂ
ആഹ് റോട്ടുമെക്കെത്താന് ഇബട്ന്നാണെങ്കിൽ അങ്ങനാണ്ട് വണ്ടി കിട്ടൂല്ല
കിട്ടു ആഹ് ആഹ് ആഹ്
ആഹ്
ആഹ് ശരി നമ്മക്ക് ഇവ്ടെ പോന്നാല് ബസ്സറങ്ങീട്ട് പതിനഞ്ച് മിനനിറ്റോളം നടക്കാനുണ്ട് പാട്ത്ത് കൂടായിട്ടും ആഹ് അങ്ങനായിട്ട് പിന്നെ
റോട്ടിന് പോരാണെങ്കില് വണ്ടിയൊക്കെ വരും മിറ്റത്തെറ്റം വണ്ടി വരും പശ് പക്ഷെ പറഞ്ഞിട്ടാര്യല്യ ബസ് ഇറങ്ങി കുറെ ഒരുപാട് നടക്കാണ്ട് വെച്ചാല് അരമണിക്കൂറിന്റെ അടുത്ത് നടക്കാണ്ട് ഉള്ളോട്ടാണ് ഉം
അയ് ശെരി എന്റെ ഹസ്ബൻഡിനോട് അതെമയ കൊറച്ചങ്ങട് പോരാണ്ട് നമ്മള് ഒരു പതിനഞ്ച് മിനിറ്റ് ഏറെണ്ടാവും അപ്പൊ പിന്നെ അവിടെ നിക്കൊണോണ്ടാണ് ബുദ്ധിമുട്ട് എനിക്ക് വണ്ടി പഠിക്കാനേ ഓലും കൂടെ നാട്ടില്ലാത്തോണ്ട്
ആഹ് ശരി ഇങ്ങനെ വന്നാ കൊറച്ച് നിക്കുവോ
ഇവിടെ ഇനി നിൽക്ക ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാ വിചാരിച്ചിട്ടു നിക്കാണ്
ആഹ് ശരി അപ്പൊ അവിടെ അവിടെ ആളില്ലേ
അവിടെ അമ്മ ഇണ്ട് അമ്മണ്ട് നാത്തൂന്റെ മോള് വന്നിണ്
ആഹ് ആഹ് ശരി എന്ന
അപ്പെ പിന്നെ
അപ്പൊ പോണ്ടി വരും
വേറെ മൂത്തച്ചാളൊക്കെ എല്ലാരും വേറെ പോയിണ്
ആഹ് ആഹ് അപ്പൊ വീട്ടില് ഒറ്റക്കാ അവിടെ അവിടെ വീട്ടില് ഒറ്റക്കാണ്
ആഹ് ആഹ്
ആഹ് അപ്പൊ പോവല് നിർബന്ധല്ലേ
ആഹ് ഓരള് നിന്ന് അതിന്റെ മോളില് തന്നെ ഒരു മുത്തച്ശി ഉണ്ട് ഓല് ഓലോട്ക് പോയണന്ന്‌ തോന്നണ്
ആഹ് ശരി പിന്നെ
വെ അസ് ഞാന് പ്ലസ് ടു കഴിഞ്ഞാണ് പിന്നെ ഫാർമസി കോഴ്സ് എടുത്തൊക്കിയന്
ആഹ് ശരി ആഹ് ഡിഗ്രിക്കൊന്നും പോവാതെ
ആഹ് ഡിഗ്രീക്ക് പോയിട്ടില്ല
ആഹ് ആഹ് ഇത് ഫാർമസി കോഴ്സ് എത്ര വർഷം രണ്ട് വർഷോ അതോ ഒരു ആഹ് ആറ് മാസത്തെ കോഴ്സ് ആഹ് അതെ ആഹ് അത് ശരി
ആഹ് അതേനത്തി ആഹ് ആഹ്
അതെങ്ങനെ ക്ലാസ്സൊക്കെ എങ്ങനെ മെച്ചണ്ടോ
ക്ലാസ്സ് ആഹ് കുഴപ്പമൊന്നുല്ല നമ്മക്ക് കാര്യായിട്ടൊന്നും പഠിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഫാർമസി വന്നിട്ടേ പഠിക്കള്ളു നിങ്ങാണ്ടെ എക്സ്പീരിയൻസ് ആയണ്ട് അവിടുന്ന് കാര്യമായിട്ടൊന്നുണ്ടാവില്ല നമുക്ക് എക്സാമം എഴുതാൻ മാത്രം!
ആഹ്
കൊറച്ച് പഠിച്ചാനേ ഉണ്ടാവുള്ളൂ
പിന്നെ ആഹ് അത് ശരി അത് ഇങ്ങനെ ഓൺലൈനായിട്ട് കണ്ടാണ്ട് ചേർന്നതാ
അല്ലല്ല പോയി പഠിച്ച അന്നെ
ആഹ് ആഹ് അവിടെ അടുത്ത് ണ്ടേയ്ക്കോ എടുത്തണ്ടായ്ക്കാ അയിന്റെ ക്ലാസ്
ഉം ഞാന് ഉം കൊറച്ച് ലോങ്ങിലാണ് പോയത് ഞാൻ ഇന്റെ ഒരു കസിന് ഇണ്ടേയ്ന് എല്ലല്ല പോയി വന്നിട്ടന്നേയ്ന് എന്നാലും ഒരു അരമണിക്കൂറ്ണ്ട് പിന്നെഎന്റെ കസിന്ണ്ടേയ്ന് അവടെ വർ കഴിഞ്ഞ് അപ്പം ഓളെ ഇപ്പൊ അങ്ങനാ പോക്ക്ണ്ടായതാ
ആഹ്അത് ശരി അപ്പൊ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെ
ഫീസ് ഞാൻ പഠിച്ച സമയത്ത് ഇരുപത്തി മൂന്നേയ്ന് ഇപ്പൊക്കെ അയിലേറെ കൂടീണ് തോന്ന്ണ്ട്
ആഹ് ആഹ് അപ്പൊ ട്രെയിനിങ്ങിനും ഇതിനൊക്കെ ഓലന്നെ പറഞ്ഞേക്കോ
ആഹ് ഓലന്നെ ആക്കിത്തരും ഉം ഉം
അപ്പൊ ഈ പൈ പൈ സോണ്ടന്നെ അത് മുഴുവനാവും
ആഹ്. നമുക്ക് എക്സാമും ഒക്കെ അയ്ല് ഇൻക്ലൂ ഡേക്കാരം.
എക്സാമിനൊന്നും കാശ് വേറെ അടക്കണ്ടല്ലോ?
ഇല്ലല്ല ടോട്ടലോ. ആഹ് ഇപ്പൊ കൂടെണ്ടാവും. ഞാനിപ്പൊ പഠിച്ച് ഞാന് അവുടുന്നെറങ്ങി പിന്നെ ഒരു വർഷം. ഏ ട്രൈയിനിങ്ങെയ്ഞ്ഞ് പിന്നെ രണ്ട് വർഷം വർക്കും ചെയ്തു. രണ്ട് രണ്ടര വർഷം വർക്കെയ്ത്ണ്ടാവും.
ആഹ് ശെരി അപ്പൊമാണെങ്കി ഇതിലേറെ കൂടീട്ട്ണ്ടാവും. ആഹ് ആഹ് ആഹ്. ഞാനിപ്പന്റെ മോള് പ്ലസ് ടു ആണ്. അത് കഴിഞ്ഞിട്ട് വാണം എന്തെങ്കിലൊന്ന് ചേർ നോക്കാന്. അ അതങ്ങനെ ചോയ്ക്ക്ണത്.
ഏ ഓളെതാട്ത്തിന്?
ഓള് ഹുമാൻറ്റീസാണ്. അത് കൊമേഴ്സിന് കൊടുത്തിട്ട്, അല്ല സയൻസല്ല കൊ. ഹുമാൻറ്റീസിനാ ഓള് പിന്നെ കൊമേഴ്സ് കൊട്ത്തിട്ട് ഓക്ക് കിട്ടീട്ടില്ല്യ.
ആഹ്.
പിന്നെ കിട്ടായി ഉ അഅ് രണ്ട് മൂന്ന് ഇതില് കി കിട്ടീര്ന്ന് ഓക്ക്. വേറെ സ്കൂൾല്. അപ്പൊ അത് വിട്ടൊക്കെ ആയപ്പോ ഞങ്ങള് പറഞ്ഞേച്ചീല്ല. അപ്പൊ ഇവിടെ എട്ത്ത് കിട്ടിയത് ആണെങ്കില് ഹുമാറ്റീസു ആണ്. അ അപ്പൊ പിന്നെ ആഹ് ഹുമാൻറ്റീസിനാണ് കിട്ടിയത്. അപ്പൊ അത് ഇഷ്ട്ടല്ല്യാതെ ചേർന്നതാണ്. ഇഞിപ്പോ കിട്ടാന് അലോട്ട്മെന്റ് കയ്ഞ്ഞും ചെയ്ത്.
അപ്പൊ ഇഞിപ്പയ്ന് പൊയ്ക്കോട്ടെ വിചാരിച്ചാണ്ട് അങ്ങനെ. ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ കിട്ടിയത് മറ്റേ കോമേഴ്സേ യ്രുന്നു. അത് വിട്ടായപ്പൊ ഞങ്ങള് പർഞ്ഞേ ഇഞ്ഞിപ്പേതായാലും ഇതിന് പോട്ടെ വിയാര്ച്ച്. ഇപ്പ ഇക്കൊല്ലം കൂടിയൊള്ളു. അപ്പ ഞാൻ ഇങ്ങനെ പറയും ഇപ്പൊ അതെ ആ ഓക്ക് കൊമേഴ്സ്ട്ക്കാനേയ്ന്ന് താല്പര്യം. അത് കിട്ടീല. അപ്പൊ ഞാൻ പറ. പ്ലസ് ടു ത്ങ്ങനെ കഴിഞ്ഞ് പോയിട്ട് പിന്നെ അൻക്ക് വേണ്ടത് എന്താച്ചാൽ ചെയ്യാർഞ്ഞാണ്ടേ. അങ്ങനെ നിക്കാണ്. പ്പോ ഞാൻങ്ങനെ പറിട്ടോ ഫാർമസിയിലോ ഇതിന്റെ ഇതില്. നഴ്സിങ്ങിന്റെതയോ അങ്ങനെന്തെങ്കിലും.
ക്ഷെ ഈ കോഴസ്ട്ത്താല് സാലറിയൊക്കെ കൊറവെയ്ക്കാരം.
ങേ. അങ്ങനണ്ട്ലെ.
മ്മക്ക് എങ്ങനൊയാലും ഒര് പത്തിന്റെ താഴൊക്കെണ്ടാവുള്ളൂ. പിന്നെ നല്ലോം എക്സ്പീരിയൻസ് ആവണം. ന്നാലൊരു മാക്സിമം പയ്നഞ്ച്. അത്രൊക്കെ തന്നെ കിട്ടുള്ളൂ. പിന്നെ വല്യ ജോലിയൊന്നും ഉണ്ടാവൂല. ള്ള ഷോപ്പ്ലാണെങ്കിലെ കാര്യായിട്ട് വേണ്ട ല്ലെങ്കി വല്യ പണിയൊന്നുണ്ടാവൂല.
പിന്നെ മ്മള് സ്വന്തമായിട്ടൊക്കെ കട ടണംല്ലേ?
ആഹ്. അയിന്. എ എന്താണ് അമ്മക്ക് സർട്ടിഫിക്കറ്റ് വേണം. അയ്നമ്മളെ ഈ സ ഈ ആറു മാസത്തെ കോയ്സോണ്ട് പറ്റൂല.
ഉം.
അയ്നമ്മള് മറ്റേ ബീ ഫാമോ അല്ലെ ഡീ ഫാമോക്കെ ക്കണം. അതിന് സയൻസ് വാണം. അങ്ങനെണ്ട്. ആഹ് ആഹ്.
ആ പിന്നെ ചായ കുടിച്ചിറങ്ങിയതാ ആ ആ ചായകുട്ച്ചെർങ്ങിയതാണൊയ്ക്ക
ആ ചായുട്ച്ചു
എആഹ ആ് ശരി ഇപ്പഞ്ഞിക്ളാസയ്ഞ്ഞ്കാണ്ട്എപ്പളാത്ത
ഞാനരൂ മണിക്കൂർ കയ്യും.
അന്നൊ ഇപ്പൊ അ ഇത്ര നേരത്തെ തന്നെണ്.
ആ ഓരോരുത്തർക്ക് ഓരോടൈമ് ഒര് പറയിണതാ
ആഹ ശരി അല്ല ആദ്യം ടൈമ് പറയല്ണ്ട്.
ആ ആ ന്നാ ഓക്കെ ടൈമായിന് ട്ടോ.
ആ ആ ആഹ്